ഹലോ
ഹലോ
ആ കേക്ക്ന്ന്ണ്ടോ
ആ ഒരു മിനിറ്റ് ആ കേൾക്ക്ന്ന്ണ്ട്
ആഹ് എന്തൊക്കെ വിഷേ
ഹലോ
കേക്ക്ന്നില്ലേ
ബ്രേക്കാവ്ന്ന്ണ്ട് ഹലോ
ആണോ അവിടെ മഴ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ
ആ മഴയ്ണ്ട്
ആണോ ഇവിടെ കൊഴപ്പല്ല ഞാൻ ക്ലിയറായിട്ട് കേക്ക്ന്ന്ണ്ട്
അതെയോ എനിക്കിവിടെ മയേതോണ്ട നിങ്ങ പറഞ്ട്ട് നെറ്റ്‌വർക്ക് ശ്യൂ
ആഹ് ആഹ് കൊഴപ്പില്ല കട്ട് ചെയ്യണ്ട കേട്ടോ സംസാരിച്ചോ ഞാൻ കേക്ക്ന്ന്ണ്ട്
ആ
ആ പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ ഉം എന്താ ഫുഡ് ഓ ഞാൻ കഴിച്ച് ഉം എവടെ ഹോസ്റ്റലെങ്ങാനാണോ വീട്ട്ലെന്നാ ആ എന്താ ചെയ്യ്ന്നെ ഇപ്പോ
ഞാൻ ഡിപ്ലോമ പഠിക്കുന്നു
ഓ എന്താ കോസ്
എങ്ങനാ
ആ ക്ക് അയ്ദ്രു അക്കൗണ്ടിംഗ് സെക്ഷനായിട്ട്ള്ളെ
അത് ശരി ആഹ് ഏതാ അയ്യറ്
അതൊരു വണ്ണനാ ഫിയറാ
ആഹ് ഇപ്പൊ കൊറയായോ ജോയിൻ ചെയ്തിട്ട്
അല്ല കഴിഞ്ഞൊക്ക
കയ്ഞ്ഞൊ
ഉം
ഉം അത് ശെരി പ്ലസ് ടു കയ്ഞ്ട്ട് ഡയറക്റ്റ് അതിലേക്ക് കേറിയെതാ
ആ
ഉം വേറെന്താ വിശേഷങ്ങൾ വീട്ടിലൊക്കാരാള്ളെ
എല്ലാവരും ണ്ട്
ഉം ആരാ ഏ സാറാണോ ചേച്ചി അനിയത്തിയാരാള്ളേ?
ഉം ചേച്ചി
ആഹ് അത് ശെരി ആഹ് വേറെന്താ ഞാനിവിടെ റെസ്പിറേറ്ററി തെറാപ്പി പടിക്കാണ്
അതെയോ
ഉം ഉം നാല് വ ആ ഹോസ്റ്റല് തന്നെ നാല് വർഷത്തെ ഞാനിപ്പോ സെക്കന്റ് ഇയറ് ഉം പിന്നെന്തക്കാ നാട്ടില് നല്ല മയാണ്ല്ലേ
ആഹ് ഇപടെ അത്ര മഴയില്ല ചെറുതായിട്ടൊക്കെയൊള്ളു.
ശരി
അവിടെയോ മഴയുണ്ടോ
ഏയ് ഇവിടെ മഴയേ ഇല്ല ഇപ്പൊ കൊർച്ച് നേരത്തുമ്പെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്ത് പൊടി മയ ഞാനിവിടെ ഇവളെ കൂടെ തന്നെ കോയമ്പത്തൂര്
ആഹ്
ഉം ഉം വേറെന്താണ് അവളെ റൂംമ്മേറ്റ് ന്നാണ്.
അതെയാ
ആ സ്റ്റോറിയിലൊക്കെ ചെലപ്പോ കണ്ട്‌ണ്ടാവും ആ വേറെന്താ?
വേറെ പ്രത്യേകിച്ച്
സംസാരിക്കന്ന ഞാനിന്നലെ വിളിച്ചു പക്ഷേ കിട്ടിയില്ല
ആ അത് എന്റെൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോയപ്പോ ആഹ്
ആ ആ ആ ടൈമിലേക്കും ഞാൻ വിളിച്ചത് അപ്പ അപ്ഡേഷൻ കഴുമ്പോഴത്തേക്കോളും കാൾ കട്ടായിണ്ടാവും
ആഹ് ഒന്നാമതെന്റെൽ നെറ്റും ഉണ്ടായിരുന്നില്ല നെറ്റ് കഴിഞ്ഞു
ആഹ് നെറ്റില്ലെങ്കിൽ പിന്നെ കോള് കട്ടായി കേക്കും ആഹ് ആഹ് അത് ശരി പിന്നെന്താണ് നീ ഇന്നാള് ആ വേലക്കൊക്കെ പോയീനോ നിങ്ങളവിടെള്ള നെന്മാറ വേലക്ക്
അതെപ്പഴാ അതെ പ്പ
അ പോയിരുന്നാ
അയ്യേ ഞാൻ പോവാറില്ല
പോവാറില്ല ഓ ഞങ്ങള് വന്നീനവടെ ആ ടൈമില് ആ ആ ഉം ഇവളെ വീടിന്റെ അടുത്തെന്നാണോ ന്റെ വീട്?
അല്ലല്ല ലോങ്ങാ
ലോങ്ങണ് ലേ ആഹ് അത് ശരി വേറെന്താ
വേറെ ഒന്നുല്ല ഓ സുഖം അവിടെയോ നിങ്ങക്കാരെള്ളെ?
ഓ ഇനിക്ക് വീട്ടില് ഉപ്പ ഉമ്മ ഒരനിയത്തി
ആഹ്
ഉം അനിയത്തി എട്ട് വയസ്സായി നാലാം ക്ലാസ്സിലാണ് ഉം വേറന്താ എവിടെയും പോയൊ
അയില്ല
ശനി ശനി ഞായറൊക്കായിട്ട്. എവിടെയങ്കിലുംക്കെ എവിടെ വീട്ടിലിരിക്കാണ്ട് എവിടെയൊക്കെ പോട് പ്രിയദർശിനി ഇല്ലേ ഫുൾ ഫ്രീയല്ലേ. എവിടെ ഏഹ് ഫ്രണ്ട്സിനോട് എവിടെ കറങ്ങിയൊക്കെ പോയിരി.. ഉം പോവാറില്ലേ എന്താ വീട്ടിന്ന് വിടുലാ..
അങ്ങനല്ല. മീൻസ് എല്ലാവരും വേറെ വേറെ പ്ലസ്റ്റു കഴിഞ്ഞപ്പോക്കെ..
വേറെ വേറെ ആഹ്
ഉം
അപ്പൊ എല്ലാരും ഓഹ് എല്ലാരും ലീവിന് ലീവിന് നാട്ടില് വരുമ്പം. എല്ലാരും പിടിച്ച് കൊണ്ടോക ത്രേള്ളൂ സിമ്പിൾ ആഹ് കിട്ടൂല ആഹ് അത്ശരി അങ്ങനെ ഞാന് ന്റെ ഞങ്ങള് നാല് ഫ്രണ്ട്സാണ് അപ്പൊ ബെസ്റ്റായിട്ട് അപ്പൊ ഞങ്ങള് നാലാള് ഇതുപോലെ എന്നെ ഫ്രീയൊക്ക ആകുമ്പ എല്ലാരും ലീവിന് നാട്ടില്... ആഹ് ഞങ്ങള് ഇങ്ങൻതന്നെ നാട്ടില് വന്ന എബിടെങ്കിലൊക്കെ പോ.. ഏഹ് ന്നെ ഫോളോയ്യുന്നുണ്ടോ?
ഇല്ല ഇല്ല മറ്റേ നിങ്ങളെ ഒരു ഗ്രൂപ്പ് ഇല്ലേ?
ആഹ് ആഹ് ആഹ്
അത്ണ്ട്
ആഹ് അല്ല ഞാൻ നിന്റെ നാട്ടത്തെ കാര്യം പറഞ്ഞ നാട്ടില് ഞങ്ങള് പ്ലസ് ടു കഴിഞ്ഞ... ഇപ്പോ എല്ലാവരും വേറെ വേറെ ഫീൽഡിലേക്ക് പോയി. അപ്പോ നാട്ടിന്ന് എല്ലാരും.. ലീവിന് വരുമ്പം. അങ്ങനെ പോവും ഉം ഉം ആഹ് അല്ലല്ല ഇ.. പിന്നെന്താണ്
നിങ്ങൾ ഇവിടുത്തെ പിള്ളേൊക്ക കറങ്ങാനൊക്കെ പോകുംല്ലേ
ക്കാനായില്ലല്ലേന്നാ. ഉം വേറെന്താണ് ഇനിയി പ്പ ക്ലാസ്സന്നും കുഴപ്പല്ല്യ ഇന്ന് ഉച്ചവരൊയിഞ്ഞോള്ളൂ.
ഓഹ് ഇന്ന് ക്ലാസ്ണ്ടോ ഇന്ന് സാറ്റർഡേല്ലേ
ഫസ്റ്റ് സാറ്റർഡയും തേർഡ് സാറ്റർഡേയും ക്ലാസ്ണ്ടാവും.
ഉം
പിന്നെള്ള സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ലീവ്.
ആഹ്
ഉം ഉം ഇഞ്ഞിപ്പം അടുത്ത സാറ്റർഡേ ലീവാണ് പ്പം സാറ്റർഡേ സൺഡേ.. അങ്ങനെ നാട്ട് പോണംന്ന് വിചാരിക്കുന്നു എല്ലാരും പോകുന്നുണ്ട്.
അതെയോ
ഉം അപ്പം നാട്ട് പോയൊന്ന് വരാ വിചാരി.. വേറെ പരിപാടിണ്ട്
ആഹ്
ഉം വേറെന്താണ്.
വേറെന്ത മിണ്ടാതിരിക്ക മഴ
മഴ അല്ല. ഇനിയിപ്പോന്തിനാണ് പോകുന്നത്
മൻ എന്റെ ക്ലാസ് ഡ്യൂറേഷ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ് അപ്പൊ ചെറിയൊരു വർക്ക്ണ്ട് അയിന്റെ
അത് ശെരി. ആഹ് ഇന്റേൺഷിപ്പ് പോലാണോ?
അല്ല ല്ല ഐ മീൻസ് ഗ്രാഫിക് ഡിസൈൻ അതിന്റെ ഒരു വർക്കിന് വേണ്ടി പോട്ട് ഫോളിയോ ഉണ്ടാക്കണം
ആഹ് ആഹ് അഹ് ശരിയാ അങ്ങനെണല്ലേ.
ഉം
ഇനിയിപ്പോ ഇത് ഇത് കൂടി കഴിഞ്ഞാല് ജോബ് കയറാ
ആഹ എന്നാലും കുറച്ച് ടൈം എടുത്ത്
ആഹ് ആഹ് അങ്ങനെ പിന്നന്താ?
നമ്മക്ക് ഇത് കഴിഞ്ഞാ ഡയറക്ട് ആയിട്ട് കേറാൻ പറ്റോ?
ആഹ് ഞങ്ങക്ക് ഇത് കഴിഞ്ഞാല് ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് വർഷം പിന്നെ പഠിപ്പ് പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം ഇൻ്റെൺഷിപ്പാണ്. ഫുള്ള് ആ ടൈമില് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ കേറാം ആ നമ്മളായിട്ട് തന്നെ നോക്കണം.
ഉം പിന്നെ ഇവിടെ ഒരു സാറ്ണ്ട് അപ്പൊ ആ സാറ് ചെല കുട്ടികൾക്കെ ശരിയാക്കി കൊടുക്കും പറഞ്ഞാലൊക്കെ.
ഹാം
ഉം പിന്നെ എക്സ്പീരിയൻസ് ഒക്കെണ്ടങ്കി പിന്നെ അങ്ങനെ അങ്ങനെ കിട്ടി കിട്ടി പോകല്ലോ. ഫസ്റ്റ്ത്തുന്ന ഒരു പ്രയാസേ ഉണ്ടാവള്ളൂ.
എല്ലാവരെയും മീൻസ് പ്രഷർടിക്കില്ലേ എക്സ്പീരിയൻസിന്?
ആഹ് ആഹ് ആ അങ്ങനന്നെ പിന്നെ ഏ കോളേജിൽ അവിടെ പഠിക്കുമ്പോ ഏഹ് വീട്ടിൽ തന്നെ അയ്നു അല്ലെങ്കിൽ ഹോസ്‌റ്റല്ലോ?
ഇവിടെ അടുത്തനല്ലേ? പോകുന്ന മീൻസ് പാലക്കാട് ഡെയിലി പോയി വരാം
ആഹ് അപ്പൊ പിന്നാ കൊഴപ്പല്ല്യ. പിന്നെന്താ
നാടെവിടെയാ
ഏ ഞാൻ കോഴിക്കോട്. ഉം ഉം വേറെന്താ
വേറെന്തേ ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്.
ആഹ് പിന്നെ ഇനിയിപ്പം വീട്ട്ല് മഴയൊക്കെല്ലേ അപ്പൊ എന്തെങ്കിലുക്കെ കടികളൊക്കെ ഉണ്ടാക്കി ട്രൈ ഒക്കെ ചെയ്തു നോക്ക് നല്ല കട്ടൻ ചായ എന്തെ ചൂട് കടിയക്കാ
ഞാൻ അങ്ങനെ ചായ് കുടിക്കാറില്ല.
ചായ കുടിക്കാറേ ഇല്ല അവ് അപ്പൊ കടിം കഴിക്കില്ല. എന്നാൽ ന്യൂഡിൽസ് എങ്കിലും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലെ. നൂഡിൽസ് നല്ല മഴേ ഹൈ മൂട്. ഹാ ആഹ് വേറെന്താ നിങ്ങളെനോ ഇന്നാള് ശോഭാ സിറ്റി പോയത്. നിങ്ങളെല്ലാരും കൂടിയായിരുന്നോ?
അയ്യോർ ക
നിങ്ങളല്ല
ഉം ഉം ഞാൻ അങ്ങോട്ടും പോവാറില്ല.
ആഹ് ഇ ശരി വേറെന്താ
വേറെന്ത പരിപാടി
വേറെ എന്തങ്ങനെ ഇരിക്കുന്നന്നെ ഞങ്ങിവിടെ നാളെ ഔട്ടിങ്ങിന് പോവാനുള്ള ഡ്രസൊക്കെ സെറ്റ് ചെയ്യുന്ന തെരിക്കില ഓരൊക്കെ ഡ്രസ്ക്കെ ശരിയാക്കുക ഏത്ടണം എന്തിടണം എന്നൊക്കെയള്ള ചർച്ചയില
ആഹ് ഹോസ്റ്റൽ ലൈഫക്കെ എങ്ങനെയ
ഹോസ്റ്റൽ ലൈഫ് ഒന്നും വലിയ കുഴപ്പില്ല ഫുഡൊക്കെ നല്ലല്ല ഫുഡൊക്കെ കുറച്ച് മോശാണ് ഉം ഇവിടെ ഫുള്ള് വെജിറ്റേറിയനും ആണ്
ഓഹ്
പിന്നെ ആലോചിക്കാലൊ അങ്ങനെ ഇണ്ടാവുന്നു ഉം ഇല്ല ഇല്ല ഒന്നും കിട്ട നോൺ വെജ് ഫുള് വെജ കയറുണ്ട് ഒരുര് കോഴിമുട്ട പോലും ഇല്ല
അയ്യേ
ഉം അതാണ് ഭയങ്കര ടാസ്ക് ആഹ് വരുമ്പോ ഏഹ്
അല്ല ചെല ഹോസ്റ്റലില് ഒക്കെ അടിപൊളി
നല്ല ഫുഡ് ആയി ഇന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഓര ഹോസ്റ്റലക്കെ ഒക്കെ മന്തി അത് ഇത്
ആഹ് ഞാന് ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു
ആണോ ആഹ് പല ഹോസ്റ്റലിലും നല്ല ഫുഡൊക്കെ ആഹ് തന്നെ അതന്നെ ഞങ്ങളെ മോശത്ത് പെട്ട ഞനക്കിപ്പോ ഗ്യാസിന്റെ ഇഷ്യൂ കൂടി വന്നപ്പോ ഫുള് ഫുഡൊക്കെ എന്തോ ആയി
ഓഹ്
അല്ലാണ്ട് ഈ ചപ്പാത്തി പൊറോട്ട അതൊക്കെിട്ട ഇഞ്ഞിപ്പൊ അതൊന്നുല്ല
അയ്യോ
ഉം അതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യേണ്ടി വരും ഇടക്കക്കാ അപ്പം ഉം നമ്മള് ഇവിടെ ഫീസ് കൊടുക്കുന്നേ പോലെ എക്സ്ട്രാ അതും ചെയ ഞാനൻല്ലേ ഇപ്പൊ വിളിക്കട്ടോ എനിക്കൊരു കോള് വരുന്നല്ലേ
ആഹ്
ആഹ്
ഉ